ഹലോ
ആഹ എന്തൊക്കെണ്ട്
ഹലോ ആ എർത്താനോ എടുക്കും ആഹ അപ്പ ചെയ്ട്ടട്ടെ എന്തൊക്കെയന്താ അടുത്ത് വർത്താന് ക്ലിയർ അല്ല
ഹലോ ആ ആ ആപ്പ് കേൾിക്കണ്ട്
ആഹ എന്തൊക്കെയുണ്ട് ഇടുത്തെ വിശേഷങ്ങളൊക്കെ
കുട്ടിനെ ഉറക്കി കൊണ്ടിരിക്കാണ്
ആ ചെറിയ മോളാ
ആഹ ചെറിയ മോനാണ് നാല കുട്ടികളാണ് വിളിച്ചിരുന്നു ഞാന്
ആ് വിളിച്ചനി ഓർമ്മണ്ടേ ശെരി ഓന അങ്ങനെ ഉച്ചക്ക് ഉറങ്ങിക്കേക്കാല്ലേ ഫുഡൊക്കെ
ആഹ ഫുഡൊ ഒന്നും കഴി ക്കാനായിട്ടില്ല പാല കൊടുത്തു അങ്ങനെ ഒഓക്കെയാണ് കരയായിരുന്നു ജലദോഷം പിടിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇതുവരെ ഒരു അസുഖവും വന്നിട്ടുണ്ടായിരുന്നു
സുഖമല്ല കഞ്ഞാലന്നെ ഒരു കരച്ചിലാണല്ലല്ലേ
ആ യു കെ ജി പഠിക്കണ മോൾുണ്ട് പിന്നല്ലോ ആൾക്ക് ജലദോഷുണ്ട് അപ്പൊ അവിടെന്ന ഇണ്ടായതാെന്ന ഉ അതാവും ചിലപ്പോ നല്ല കരച്ചിലന്ന രാത്രിലൊക്കെ കരച്ചിലാരുന്നു
ആഹ് എന്താ സൗണ്ട് ഉണ്ടോ ന്ന് ഇങ്ങനെ കുറു കുറു സൗണ്ട് ഉണ്ടാ
ആഹ് അങ്ങനെ സൗണ്ടുണ്ട് പിന്നെ പാലു കൂടിക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ട്
ആഹ് എന്റെ മോക്ക്‌ കഫക്കെട്ട് വന്നാ മാറൂല ഒരു പതിനഞ്ച് ദിവസം ഉണ്ടാവും ആഹ് സൗണ്ട്
ആഹ് അവൾ എത്രയില
ഇപ്പം അങ്ങനെ മാറി വരുന്നുള്ളൂ അഞ്ച് അഞ്ചു വയസായാനാക്കുമ്പോ അഞ്ചു വയസായ പൊതുവേ മാറുന്നൊക്കെ എല്ലാവരും പറയേ ല്
ആഹ് കഫ് കട്ടോ
ആ കാ
മ് മ് പിന്നെന്താ സ്പെഷ്യൽ എന്താ
ഇന്ന മീനും വ പഴത്തിനോട് കറിയും പയം പരിപ്പിടാട്ട് കറി വെച്ച്
എന്ത് കറി
പഴം പഴം പച്ച
ആ അതുകൊണ്ട് കറി വെക്കുവോ
ആ അങ്ങനെ വെക്കലുണ്ട്
കായാലേ
ആ പച്ചക്കായ ഇവിടെ ഉണ്ടാക്കിയതാണ്
പച്ച കായ കറി പച്ചക്കായ കൊണ്ട് ചപ്പാത്തിക്ക് കൂട്ടാൻ ചിക്കൻ കറി അതു പോലെ അങ്ങനെ വെച്ചൽ നല്ല ടേസ്റ്റേണ്
ഏ ഇവിടെ ചോറ്റ്ക്ക് കൂട്ടാന
അങ്ങനെ വെറുതെ അതില് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തത നല്ല ടേസ്റ്റ് ഉണ്ട് ആ ആ എന്താ പൊതു ചിക്കനിൽ ഇടുന്ന അതേപോലെ തന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ച്
ആ ആ പിന്നെ പച്ചക്കായി എന്താ
പച്ചക്കായി
പച്ചക്കായും ബീഫും കൂടിയും വെക്കറുണ്ട് ബീഫ് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ അത് രസം ന്താ പോനേക്കാ
ആ ബീഫിന്റെ കൂട് പലതും ചിരങ്ങക്കെ ഇട്ടിട്ട് വെക്കു ചിക്കന്റെ കുടേം ഒക്കെ വെക്കും തനു ഇവിടെ വെണ്ടക്ക വെണ്ടക്ക പുളിയൊക്കെ ഇട്ടിട്ട് മീകറി പോല്ലെ അങ്ങനെ വെച്ച
ആ ആ കുട്ടികളൊക്കെ വരാനായില്ലേ രണ്ടാൾ അല്ലെ സ്കൂളൾ പോണെ
മൂന്നാള്
ഏ
നാലുട്ടികൾ ഉണ്ട്‌
മം
മുത്താൾ ആറിലാണ് പിന്നെ നാലിൽ പിന്നെ യു കെ ജി ഒരു ഒരാള് മൂന്നേമുക്കാൽ ആകുമ്പോതതേന് ഇപ്പോത്തും പിന്നെ നാല് മണി കയ്യും അഞ്ചു മണിയൊക്കെ ആവാ നേര രണ്ടാളും അഞ്ചുമണിയ ആവാൻ നേരത്തെ എത്തു പിന്നെ
ഏ ഇങ്ങനെ ഇപ്പൊ ഫുട്ബോളൊക്കെല്ലേ ഇപ്പൊ ഫുട്ബോളോക്കെ കാണാനുണ്ടോ
ഏയ് ഇതിനോടൊന്നും താല്പര്യല്ല നി കാണലുണ്ടോ
അല്ല ഞാനങ്ങനെ സ്കൂൾ പഠിക്കണ കാലത്തൊക്കെ കണ്ടിന് ഇപ്പൊ പിന്നെ അതിനോട് താല്പര്യമില്ല അന്നൊക്കെ കുട്ടിക മൊക്കെ എല്ലായിട്ടും ഈ എളാപ്പന്റെ മക്കളുമോക്കെ ഉണ്ടാവും അപ്പൊ എല്ലാരും ഒന്നിച്ച് കാണു ഇപ്പം അങ്ങനെ ഒറ്റക്ക്‌ ആവുമ്പോ കാണാൻ ഒരു പൂതി ഉണ്ടാവില്ല ആ
എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല ടി വിയില കെടുമ്പോ നോക്കി ഇങ്ങനെ ഇരിക്കും വേറു അച്ച ആഹ മൂത്തത് വെറും ഫുട്ബോളിന്റെ ആളാണ് ഓന് എത്ര വെയ്യെങ്കിലും കളിക്കാനും പോകും പിന്നെ രാത്രി അങ്ങനെ തറവാട്ടിൽ വലിയ ടി വി ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോകലാണ്
ഏ ഇപ്പൊ ആ ഇപ്പൊ രാത്രിൊക്കെ ആണല്ലോ നമ്മക്ക് ടൈം കാണാന്
ആ ആ പോന് ഇവിടെ വന്ന് സ്കൂളക്ക് പോവാൻ നേരത്തെ കൊറക്ക തൂങ്ങീട്ടേ ഉ
ഉം ഏത് ടീം ആയിട്ട് പറഞ്ഞെടുക്കത്.
ആ ടീമോ പോഓന പോർച്ചുഗലാണ്. ആവിടെ കഥ
ഇവിടെ ആയിന്നില്ല അങ്ങനെ അങ്ങനന്നില്ല. ല്ലാ ജയിക്കണല്ല. ഉ ഞങ്ങള് ചെറുപ്പത്തിലേക്കയ ഭയങ്കര വന്ത എനി കളിയൊക്കെ അങ്ങനെ കാണണ എല്ലാരും ഒന്ന് കാണും. വീട്ടിൽ ടി വി ഉണ്ടായിന അപ്പ എപ്പന്റെ മക്കളൾ എല്ലാവാരും ഒന്ന് കാണുമ്പോ നമ്മും കാണോ.
ആഹ് പണ്ടേ അതനെ രസാണ്. കളിക്കുവോ?
ആഹ് കുട്ടികള് കളിക്കോം പക്ഷ ഇവിടെ എത്തുമ്പാങ്ങ ഇവിടെന്റെ കല്യാണം കഴിച്ച കൊടുത്ത അങ്ങനെയൊന്നും ഇല്ല. ഉ അവിടെ ഗ്രൗണ്ടും മറ്റ അതെന്താത് ക്കണ്ട കുട്ടി എല്ലാവരും കളിച്ചൊക്കെ ചെയ്യും കാണണ രസാ ണ്. അവിടെ ഈ ഞങ്ങള് ചത്തൊക്കെ നല്ല ഈ വോയിസ് അധികം ഉണ്ടായിത് അ ഫുട്ബോള് കളി എന്തൊക്കെ കാണതും ഒരു കഥകളൊക്കെ പറഞ്ഞ കേക്കുമ്പോ ഞമ്മക്കൊരു പൂതി അങ്ങനെയൊക്കെ ഒണ്ടല്ലോ.
അത് മനസിലാവല്ലോര് പറയണത്.
ആ മനസ്സിലാവില്ല. പക്ഷേഓല അങ്ങന അ ഇതാക്കെ പിന്നെ ഇപ്പ സ്കൂളിലക്കെ ഒക്കെണ്ടല്ലോ ഫുട്ബോളിനെ വലിക്കാനും വേണ്ടിയ ഒരു ആഘോഷങ്ങളുംതൊക്കെ. എവിടെൊക്കെ ഉണ്ടോ ആഹ ഇപ്പല്ല സ്കൂൾ എങ്ങനെണ്ട്. എങ്ങനെ ആ ഇതൊക്കെ ജേഴ്സി കെട്ടാട്ട് ഓരോരുത്തര ഓരോ കളിക്കാർ ജേഴ്സി
ആ ആൺകുട്ടിളും പെൺകുട്ടിളും എല്ലാരും ജേസിയൊക്കെ ഇട്ടിട്ട്
അവിടെ ഫ്ലക്സ് ഒക്കെ വച്ചില്ലേ.
ഇവിടെ ഫ്ലക്സ് ആ ഫ്ലക്സുകള്ണ്ട്. ഇവിടെ അങ്ങാടി കൂടെ ഒക്കെണ്ട്.
ഉം
പിന്നെ എന്തൊക്കെ രാത്രികൽക്കൊക്ക ഫുഡ് റെഡി ആയോ?
രാത്രിക്ക് ഇനി ചോറുണ്ട് ചോറല്ലെങ്കി എന്തെങ്കും ഉണ്ടാക്കണം. ചോറ് മോള് ക്ക് സ്കൂൾക്ക് പോവാ ന് വെക്കോ അപ്പൊ രാത്രിയാവുമ്പോ എന്തെങ്ക തണക്കി എന്തെങ്കിലും കേടരൻാവ അങ്ങനെയൊക്കെ ഉണ്ടാവോ അപ്പൊ കൊറച്ച് വെക്കലേ ഉള്ളു. രാത്രിയാവുമ്പോന് എന്തെങ്കിലും ഇണ്ടാക്കണ
ഫ്രിഡ്ജില ഒക്കെ വെച്ചക്കെ ഉന്താതില്ലേ ഫ്രിഡ്ജില്ലേ.
ഒരുതി രാത്രി ഫുഡ്‌ കഴിച്ചു. ബാക്കിണ്ടെങ്കി വെക്കോളു. അല്ലാതെ പിന്നെ ഒന്നായിട്ട് ചൂടാക്കണ
ആ ഞാൻ ചോറ് പിന്നെ ഫ്രിഡ്ജിലൊക്കല്ല പുറത്ത വെച്ചാ വേഗം കെടുവരും ചൂടുല്ലേ. ഇപ്പൊ നല്ല ചൂടാണ്. ഹസ്ബൻഡും കൊണ്ടോവും ചോറ്. അപ്പൊ രാവിലെ വെക്കും. പിന്നെ കുട്ടികൾക്ക് ചോറ് വേണ്ട സ്കൂളി തന്നെ ഉണ്ട്. സ്നാക്സ് എന്തെലുക്കെ കൊണ്ടോവും. എന്നാ മൃഗമൂടി ഉം ചുണ്ടെക്കെ ഉണ്ടാക്കി കൊടുത്തേക്കന്ന് എ് ന്താ ടീച്ചറ് ഇത്ര കൊണ്ട് എന്തെങ്കിലും പരിഹാരംന്ന് പറഞ്ഞിട്ടണ്ട് പിന്നെ പൊതുവെ ആർക്കും അറിയാത്തതു കൊണ്ട് ഹ് അമൃതപൊടിയില് എ് ശർക്കര ഉരുക്കിട്ട് ബാരിഎന്നട്ട് തേങ്ങേക്ക വർത്തിട്ട് ആ അത് കൊറച്ച് നെയ്യും അണ്ടി പരിപ്പും ഒ ക്കെട്ടിട്ട് ഇങ്ങനെ ഉണ്ടാവും ഉണ്ടാക്കി നല്ല ടേസ്
ഏ അങ്ങനെയൊക്കെ ഇണ്ടാക്കല്ലേ ഞങ്ങളിവിടെ ഇണ്ടാക്കീല്ല ഹ് ഞങ്ങളിവിടേക്ക അമൃദപ്പൊടി വരെ ഇവള് ആ ഏ അമൃതപൊടി വരുമ്പ അങ്ങള് മ മാറ്റി വെക്കൂല്ലേ. അയ്ന് വാണ്ട അരശത് ഉം അങ്ങനെക്കെ ഇണ്ടാക്കിയാ ന്നന്നാക്ക ഉം നല്ല ചോ നല്ല രസുണ്ടാവൂലേ
അതുകൊണ്ട് ബെയ്ക്ക് ഇണ്ടാക്കിയ എല്ലാം സോഫ്റ്റ് ഉണ്ടായിരുന്നു
ആ കേക്ക് ഇണ്ടാക്കണേക്കിണ്ട് അതേ ഇങ്ങള് ഇണ്ടാക്കിട്ട്ണ്ടോ
ആ ഞാൻ ഉണ്ടാക്കലിണ്ട് കേക്ക് ഇണ്ടാക്കും പിന്നെ പഴംപൊരി അത് മൈദക്ക് പകരം ഉപയോഗിച്ചി അതേ ഒക്കെ നല്ല ടേസ്റ്റാണ് മധുരൊള്ള സാനാണ്
ഏ ഞാ പറയാ അങ്ങനേക്കെ ഇണ്ടാക്കാന്ന്
ആ ഇണ്ടല്ലോ അങ്ങന പൊരിക്കാനും
ഇങ്ങനെ ആ ഞങ്ങള് അയ്നോട് അത് വറുത്തായിട്ട് പൂരി പോലെ പൊടികളാക്കിയേട്ട് അങ്ങനാക്കും പൂരിന്റെ മാതിരെ വർ ആ തേങ്ങേക്കിട്ടാട്ട്
ഉം
അങ്ങന വറുത്ത് നിന്ന് ആ നമ്മള് പൂരി വറുക്കണ മാതിര് ആ അത് കൊറച്ച് ക് കൈ ഇങ്ങനെ ഇണ്ടാക്കി കൊറച്ച് ദെവസങ്ങൾ തിന്നുമ്പോത്തിനും മടുക്കും പിന്ന അത് ഹ് മാറ്റിവെക്കും പിന്നെഅത് എന്താ എ ആ
ഉച്ചക്ക് വന്ന്
ഏ ആ കുട്ട് ആ ചെലരിക്ക് ഇഷ്ടികാരം
ഉം പഴനിക്ക് കിട്ടണില്ലല്ലോ കു കുട്ടിക്ക് മൂന്ന് മാസം ആയിട്ടുള്ളൂ ഉം തറവാട്ടിന്ന് കൊണ്ടരും അപ്പു അവരെ ഓള് കുട്ടികള് കഴിക്കൂല്ല ഗ്യാസാണ് കാരണംട്ട അയ്ല് ഈ കടലേം ഒക്കെ അല്ലേ
ആ ചെലവർക്ക് പറ്റൂല ആ എന്നാ ചെറിയ കുട്ടിക കെ ചെലവർക്ക് ദഹിക്കാത്ത കെടക്കണ്ടാവും
ആ അത്ണ്ട് ആ അപ്പോൾ കൊടുക്കണില്ല രായിയൊക്ക
ആ ആ ശരി വെക്കന്നൊന്തേ എക്കോ ചെയ്യല് ചെലോർക്ക് പറ്റും ചെലോർക്ക് അതന്നെ കാര്യം കൊടുക്കല് ഹ് ഹീ
ആആ
അതില് എന്താ കടല അങ്ങനത്ത സാ സാധനങ്ങളൊക്കൊേണ്ടോയി വെക്ക മ്മള് ചെലര് പറയും ഒരു വയസായി കഴിഞ്ഞാൽ ക കൊടുക്കാപറ്റുള്ളൂ അങ്ങനേക്കെപറയാൻ ചെല കുട്ടി കടലിന്നൊന്നും വേഗം കയ്ക്കൂല്ലാർഞ്ഞട്ട്
ആ ടൈമ് കാണിക്കണുണ്ടോ കോളിനാ ഇതില് കാണി
ഒ ഉം
ടൈമാ ആ ടൈമൊത്തി ആവണ്ട് ഹി ഹീ എന്നായിക്കോട്ടെ എന്നാല്
ആ എന്നാ ശരി
ആ
ഹലോ